ആഹ് എന്തോണ്ട് വിശേഷം
നല്ല വിശേഷം കേൾക്കാവോ
ആഹ് കേക്കാം കേക്കാം
പിന്നെ ഒറങ്ങെണ്ട സമയൊക്കെ ആയോ.
ഒറങ്ങേണ്ട സമയാ ഈ വെരുന്നെ. ഇവിടെ നമ്മള് ഒറങ്ങുമ്പം ഒരു പത്ത് പന്ത്രണ്ട് മണിയെങ്കിലും ആകും.
അതേല്ലെ ഓ അന്ന കൊഴപ്പില്ല.
പിന്നെ അവിടെ എന്തോണ്ട്. രാവിലെ ഇല്ലല്ല ജോലിക്കൊന്നും പോവണ്ട. വീട്ടി തന്നെ ഞാൻ. ആഹ് അവിടെയോ അവിടെ ജോലിക്ക് പോണോ.
ഇബെടെ ഞങ്ങക്ക് കൃഷി ആയോണ്ട് ഞങ്ങള് അങ്ങനെ പൊറത്ത് ജോലിക്ക് അങ്ങനെ പോക്ക് കൊറവ.
പോക്ക് കൊറവാല്ലേ.
ഇവിടെ ഞങ്ങക്ക് ഇബെടെ ഞങ്ങക്ക് കാപ്പി, കുരുമുളക്, കൊക്കോ, ഏലം ജാതി, കൊടംപുളി,
കൊടമ്പപുളിക്ക് ഇവിടെയും നമക്ക് ഇവിടെ കൊടപുളിയെ ഒക്കെയുണ്ട്. ഉണ്ടല്ലേ ഇവിടെയും കൊടംപുളിയൊക്കെ ഉണ്ട്. പക്ഷെ കൃഷിയായിട്ടില്ല. വീട്ടിലൊരു മരം നിപ്പോണ്ട് കുരുമുളക് കൃഷിയുണ്ട് ബാ ബി. കൊടംപുളി ആഹ് നമുക്കിപ്പ കൊടംപുളി ആവുന്ന സമയവാ.
അല്ല ചാടിത്തൊടങ്ങിയോ.
ആഹ് ഉണ്ട് ഉണ്ട്. എങ്കിലും നമക്ക് സാധാരണ എല്ലാ വർഷവും കിട്ടുന്ന പോലെ ഇത്തവണ ഒരുപാട് കിട്ടിയില്ലാട്ടോ.
ഞങ്ങൾക്കിവിടെ കൊടംപുളി ആ മൂത്തട്ടില്ല. ഞങ്ങക്ക് നല്ല മഴക്കാലം പിടിക്കുമ്പഴാണ് കൊടംപുളി ചാടാൻ തൊടങ്ങുന്നെ.
കൊടം ആണെല്ലേ ഇവിട ആണെങ്കി. ഇത്തവണ കൊറവാര്ന്ന്. കൈ വെരലില് എണ്ണാവുന്ന അത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള്.
ഉം അപ്പൊ അത് ഉള്ളത് ഒണക്കി ഇടു ഇടുത്ത് പൊട്ടിച്ച് ഒണക്കു അല്ലേ.
ആ പൊട്ടിച്ച് മിക്കവാറും എല്ലാം കൊഴിഞ്ഞു കൊഴിഞ് വീഴ്വ ചെയ്ണത് അത് നമ്മള് പൊട്ടി.. ട്ടിച്ചെടുത്ത് കൊണ്ടുവന്ന്. ഉണക്കുക ഒന്ന് വെയിലത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് ഇതാക്കി എടുത്തിട്ടാണ് ഇതിനക കത്തുള്ള എല്ലാം കളഞ്ഞും വെച്ച് കമ്പിക്കകത്ത് കോർത്ത് കോർത്ത് അടു പിന്നെ മേളിൽ നമ്മള് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും അപ്പൊ ഇത് അവിടെ ഇരുന്ന് അതിന്റെ പൊഹാറ എല്ലാം കൊണ്ട് കൊണ്ട്
ആഹ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൂടുതലൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളത് കൊണ്ടുവന്ന് ക്ലീനാക്കി അതിന്റെ ഉള്ളിലത്തെ കായെല്ലാം കളഞ്ഞ് ഞങ്ങള് പുകപ്പൊരയുണ്ട് പുകപ്പൊര ഹലോ ഹലോ ഹലോ കേൾക്കാമോ